ഹലോ.
ആഹ് കേക്ണ്ടപ്പൊ?
ആഹ് ഇപ്പ കേൾക്ന്ന്ണ്ട്.
അ ഞാന് എട്ക്കെട്ക്ക് ഏറോപ്ലെയിൻ മോഡോണാക്ക്യ ണ്ട്.
ആഹ് ഇക്ക്യന്താന്നറിയില്ല. അ ഒന്നേരത്ത് ഞാനിവിടെന്ന് പറയ്ന്നുണ്ട് പക്ഷെ നിങ്ങള് പറയുന്ന എനിക്ക് കേക്കാ പറ്റുന്നില്ല.
ഇങ്ങള് റെയ്ഞ്ച് ഇശ്യൂന്നൊക്ക ങ്ങനെ പറീണ്ട് അതൊകെ ഞ കേ ക്ണ്ട്. ക്ഷെ ഞാ തിര്ച്ചുപറി ണങ്ങള് കേക്കണില്ല അതാണ് പ്രശ്നം. അപ്പൊ മൻസ്ലായി ഇവട്ത്ത പ്രശ്ന
കേക്കാപറ്റുന്നില്ല ഞാപിന്നെപ്പോ ണ്ട് കട്ടെയ്യില്ല അഥവാ കണക്ട് ആയല്ലോന്ന് വിചാരിച്ചത് വെയിറ്റെ യ്തതാ.
ആഹ്. ഞാനങ്ങനെ വെയിറ്റെയ്യല്ണ്ട് ചെലോൽതങ്ങനെ കിട്ടാണെങ്കി കിട്ടിക്കോട്ടേ വിചാര്ച്ട്ട്.
ആഹ് അതെ അതാമ്പൊ കൊഴപ്പില്ല.
പെൽപ്പോവടങ്ങനെ ഇല്ല്യ ഇപ്പൊ വീനൊകർ ന്താവും പ്പം റേഞ്ചിനൊരു പ്രശ്നം.
ഇന്ന് മഴ പെയ്തിട്ടില്ലേ ഇന്ന് അത്യാശ്യാം വെയിലിണ്ടായിരന്നത് കൊണ്ട് തുണിയൊക്കെ നന്നായിട്ട് ഉണക്കാൻ പറ്റി ങ്ങര് ഞാൻ പേടിച്ചിരിക്കുവായിരന്ന് കാര്യം ഇവർക്ക് യൂണിഫോംന്ന് പറന്നത് വെള്ളയാണേ പിള്ളാർക്ക് എൽ കെ ജി പിള്ളാർക്ക് വെള്ളയാ ആ കഴിഞ്ഞസം അപ്പം മുഴുവൻ കറിയൊക്കെ ആക്കിക്കൊണ്ട് വന്നു കഴുകി ഒരു കണക്കിന് എങ്ങനെയെങ്കിലും ഉണങ്ങി കിട്ടണ്ടേ ഇത്
ചെറിയ മക്കക്കൊക്കെ വെള്ള കൊടുത്തല് റെഡി ആവൂല.
ഞാനടുത്ത് വല്ല വേറെ എന്തെങ്കിലും കളറുവഴിരുന്നെങ്കി കൊയ്
കൊയപ്പലെനി നല്ല വെയ്റ്റാനാഗി പ്രശ് പിന്നെയാണ തേച് ഇതാക്കുമ്പോത്തിനും പിങ്ക് ഒക്കെ ആന്നെ പിന്നിം കൊയ്
ആഹ് കൊയപ്പല്ല ഇത്പ്പോ ബുധനാഴ്ചണ്ട് ബുധനയിച്ച പച്ച യൂണിഫോ ആണ്
ഏ അപ്പൊ അ അന്നും കാന്ച്ചില്ലല്ലേ
ഉം ഇല്ല ആഹ് അങ്ങനെ അത് കാരണം ഇത്തിരി പ്രശ്നമാണ് ഞാൻ ഓർ എന്താടാ
കുഞ്ഞത്രല്ല പഠിക്കിന്നേ
ആടെ എൽ കെ ജില് ഇപ്പം ചേർത്തേ ഒള്ളു
ഒരാളല്ലേ?
ആഹ് ഒരാള് രണ്ടാമത്തൊളെ ചേർക്കാനായിട്ടില്ല
ആഹ്.
ഒരു വയസ്സ് ആയതേ ഉള്ളൂ എന്റെ കൂടെ ഇവിടെ ഇരിപ്പുണ്ട് കസേരയക്കെ ഇട്ട് എന്റെ കൂടെ ഇരി എനിക്ക് കൂട്ടായിട്ട്
ചെറുതുനല്ലേ എപ്പഴും അമ്മമരട്താണല്ലോ ഉണ്ടാവല്
ആഹ് നമ്മള് എന്തെങ്കിലും ചെയ്താല് അത് തിരിച് ഇങ്ങോട്ട് പറഞ്ഞൊണ്ടേ ഇരിക്കും ഇപ്പൊ കൊറെേ ബിൽഡിംഗ് ബ്ലോക്സും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വീടൊക്കെ ഉണ്ടാക്ന്ന അതൊ പായിലെല്ലാം കുടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ വീണ്ടും കസേരയിട്ട് എ്ന്റട് ത്ത് വന്നിരിപ്പുണ്ട്
ആഹ് ഇവിടെ ഇണ്ട് ഒര്ത്തി നാത്തുന്റെ മകള് ഇവിടെങ്ങനെ ഇന്റെ ചുറ്റിപ്പറ്റി നി കണ്ട്.
ആണല്ലേ ഇതിങ്ങനെ നമ്മള്ട് ഓരോ കാര്യം പറഞ്ഞോണ്ടിരിക്കും അവര് പറയുന്നായിട്ട് നമ്മൾ കേക്കണം
ഹ്ഹാആ അത ഓല്ക്ക് കേൾക്ന്നാർന്ന ഓല്ക് ഭയങ്കര ഇഷ്ടണല്ലോ ഓല്
ഇല്ലെങ്കി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അമ്മ അമ്മ പറയി അമ്മ അമ്മ.
ഇന്റെ അനിയത്തി അങ്ങനെ തന്നെ ഓൾ സ് ക്കൂൾ പോയേനേഷം ശേഷം കേട്ടിട്ടില്ലെങ്കില് മുഖം തിര്ഥിച് കേൾപ്പിക്കും. പിന്നെ ഓല കഥ പിന്നെ രസായതോണ്ട് അങ്ങനെ കേട്ടിരിക്കും ചെയ്യും അതാളെ.
ആഹ്.
അങ്ങനെ ഓലെ പുതിയ എക്സ്പീരിയൻസ് ഓകെങ്ങനെ പറീന സമയത്ത്.
ആഹ് ആഹ് ഞാള് ഇവിടെ മുഴുവൻ ആം പിള്ളോര ചേട്ടന്റെ പിള്ളേരും എന്റെ മൂത്താളൊക്കെ.
ആഹ്.
അപ്പൊ അവിടെ ചേച്ചിയും ഞാനും ഞങ്ങളെല്ലാരും ആഗ്രഹിച്ചു കിട്ടിയൊരു പെൺതരിയാണ്.
ഇങ്ങള്തലെ.
ഞങ്ങളെപ്പയും പറയും മറ്റേ അനിയത്തി പ്രാവ് പോലെ. മൂന്ന് ആങ്ങളമാർക്ക് ഒരു പെങ്ങളാ ഹ്ഹഹ്. ആഹ് അത്കൊണ്ട് ആരും താഴെ വെക്കത്തില്ല. കൊണ്ട് നടക്കും ഇങ്ങനെ.
കൊഞ്ചിച് നടക്കല്ലേ?
ഉം ഇത്തിരി ഒള്ളെങ്കില് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെ അവള് നെലത് നിർത്തും. അവളുദ്ദേശിക്കണതേ നടക്കുള്ളു.
അതെ പിന്നെ കുട്ട്യളായോണ്ട് ഓര ഇഷ്ടത്തിന്ന് നിന്നൊട്ക്കും ചെയ്യും ഞമ്മള്.
അതെ.
ത്രെ ഒള്ളെങ്കിലും കൊറെ പരിപാടി കാണിക്ക്യും. എന്നു അറിയാ പാടില്ലാതായിട്ടല്ല പറയുന്ന എല്ലാം നന്നായിട്ട് മനസ്സിലാവ്കേം ചെയ്യും. തിരിച്ചു പറഞ്ഞ് തരാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ.
സംസാരിക്കാ തൊട്ങ്ങിയോ?
ഉം ഏഹ് കൊറച്ചൊക്കെ വാക്കൊക്കെ പറയും ഇല്ല. വേണ്ട ആഹ് വേണം താ അതൊക്കെ പ പറയുവാള്. ഉം ഈ ഭക്ഷണം കഴിക്കാ ഭയങ്കര മടിയാന്നേ ഒള്ളു.
വീട്ടില് ഇ ഇത്താത്താന്റെ ഇത്താത്തക്ക് നാല് മക്കളാ ഒക്കെ ചെറിയ്റ്റങ്ങളാ. പിന്നെ ആ ഓളൊക്കെ എന്ത് പറയൊന്നുംല്ല ചെൽപ്പങ്ങനെ വൽച്ചു കൊണ്ടേയ്റ്റ്. അത്വാണ ഇത് വാണന്ന് പറയും.
കാണിക്കു-
ആഹ്ങ്ങനെ കാണിച്ചെരും ഏഹ് ചെലൊ ചെലത് ചെറിയത് റ്റോ ചെറിയത് രണ്ടെണ്ണം ആഹ് ഓള മേലുള്ളൊലൊക്കെ ഇങ്ങനെ പറയു എന്തൊക്കാ വേണ്ടേന്നൊക്കെ ഇങ്ങനെ അത് നമ്മ എടുത്തൊടുത്താ ത്താ മതി ഈ കാക്കെന്റെ കുട്ടി ഒക്ക അങ്ങൻതന്നെ ഇകാക്കന്റെ രണ്ടു മക്കളും ഇകാക്കൻ ത് പിന്നെ ഇപ്പോടുത്ത് ചെറുത് ഇപ്പടുത്ത് ട്ട് ഏഹ് ഇതായിട്ടുള്ളൂ തൊണ്ണൂറ് കഴിഞ്ഞ് ഇപ്പങ്ങട് വന്നതാ
ആഹ് ചെറുതാല്ലേ
ആഹ് ചെറുത് ആ വലുത് അന്ന അത് വാണം അത് ചെറ്തായിട്ടൊങ്ങനെ ഐസ്ന്നൊക്കെ പറയും ഐസ്ന്നൊള്ളേനൊക്കെ ങ്ങനെ ചെറുതായിരിക്കും വെള്ളം വാണങ്കി വെള്ളം വേണേ കുപ്പി പറയും അങ്ങനൊക്കെ പറയും
ഇതിപ്പം ഞാനിവിടെ ട്യൂഷനെടുക്കുന്നുണ്ട് അപ്പ അത് കണ്ട് കണ്ട് കണ്ട് ഞാനിപ്പോ എൽ കെ ജി ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ്സ് അഞ്ചാം ക്ലാസ്സ് നാല് പേരാ ആഹ് അപ്പവര് ഇരിക്കുമ്പഴത്തേ ക്കും മോനുവിരിക്കും അവനെ ഞാനാ കൂട്ടത്തിലാ പഠിപ്പിക്കുന്നെ അപ്പ എല്ലാരും ഇരി ക്കണ കാണുമ്പോ ഒരു ബുക്കും കൊണ്ടുവന്ന് എൻ്റെ കൂട വന്നിരുന്നേച്ചും സ്വന്തവായിട്ടിര്ന്ന് പഠിക്കല പരുപാടി എന്നിട്ട് ആ ഈ അമ്മന്നക്കെ പറഞ്ഞ് ഇവിടെ മറ്റേ ഈ കളിക്കുടുക്കേട കൂടെ അക്ഷരമാല കിട്ടിയാരുന്നു ഈ പ്രാവശ്യം അപ്പത് ഞാനൊരു ബോർഡിലാക് ക്കീട്ട് അത് ഒട്ടിച്ച്ങ്ങനെ തൂക്കിട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്ക്യാണ് ഞാൻ മൂത്താള അ ഈ ക്കെ പഠിപ്പിച്ചിരുന്നതെ അത് ഇവിടെ കസേരയിട്ടിര്ന്ന് അത് നോക്കിയിരുന്നോണ്ട് പറയും അ ആ ഈ
മക്കള് വ വല്യ കുട്ട്യളെ പഠിക്കാണ്ട് ചെറിയ കുട്ട്യക്കുപകാരം ഉണ്ടാകുവല്ലേ
ആഹ് അപ്പൊ ഞാനോർത്തു നമ്മള് വേറൊരാക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നൊണ്ട് നന്നായിട്ട് എന്നിട്ട് അതനുസരിച്ച് ആള് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുവാ
പൺ നമ്മളൊക്കെ ആ ഈ പടിക്കുമ്പ ഏഹ് മണ്ണിലെഴുതി അത് പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഒരു നാലാം ക്ലാസാവുമ്പോഴാണ് അത് കറക്റ്റ് ആവണത്
ഇപ്പഴത്തെ കുട്ട്യക്ക് ബോർഡിലന്നെഴുതി കാണിച്ചു കൊടുത്താലേ ഓല് പഠിക്കൊള്ളൂ
പ്പം ഞാനിവിടെ ബോർഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പ്പ ഞാൻ പറയു പണ്ട് ഞാൻ ബോർഡിൽ എഴുതിയത് പത്താം ക്ലാസ്സി പഠിക്കുമ്പോഴാണന്ന് എന്തോ ഒരു കോസ് നാൻസറ് തൂത്തിട്ടെഴുതാൻ വേണ്ടി ചെന്നത് എന്നിട്ട് നമ്മുടെ കൈ വെറക്കുവാരുന്നു ബോർഡിൽ എഴുതാന്നേരം പക്ഷേ ആഹ് ഇപ്പഴത്താക്കൊരു പേടീല്ല എന്ത് വേണെങ്കിലും ചെയ്യാം സ്റ്റേജിലേക്കേറിയാലാ
ഒരു പേടീല്ല ഞമ്മളൊക്കെ ആണെങ്കി അവിടെ നിന്ന നിപ്പില് ആട് ഇല്ലാണ്ടാവു ഹഹഹ
ഞാനിപ്പോഴോർക്കുന്നുണ്ട് ഞാൻ അഞ്ചാം ക്ലാസി പടിക്കുമ്പോ ഒരു ലളിതഗാനം പാടാൻ വേണ്ടി സ്റ്റേജി കേറിയത മൈക്ക് കൈ കിട്ടിയ മാത്രം എനിക്ക് ഓർമണ്ട് പിന്നെ ആൾക്കാരെ കണ്ട് കഴിഞ്ഞപ്പം കൈ വെറക്കുവാണാതാ വായില് ശബ്ദം വരാത്ത ന്താണന്നൊന്നും ഒരുപിടീം കിട്ടുന്നില്ല എന്തോ പഠിച്ചു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊരു സ്റ്റേജ് കിട്ടാൻ വേണ്ടി കാ
കാത്തിര്ക്കാ എന്റനീത്തിക്കെപ്പോ സ്കൂൾക്ക് വക്കന്ന് പണ്ട് സ്കൂൾക്കന്നെ പോകാൻ ഇഷ്ടല്ലേനു ഇന്നിപ്പോ എന്റെ താത്താന്റെ ഒന്ന് രണ്ടാമത്തേന് എൽ കെ ജി ചേർത്തി എന്നിട്ട് ഓന്ക്കിപ്പോ സ്കൂൾ വിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ചായടിച്ചിട്ട് പിന്നെ ന്നൊളോളിയാ എനിക്ക് ഇി സ്കൂൾക്ക് പോണം സ്കൂൾ പോണം പറഞ്ഞിട്ട് ഒരു ഭയങ്കര കരിചില പിന്നെ ടീച്ചേഴ്സും കുട്ടികളക്കെ ഉഷാറുള്ളതോണ്ട്ന്നെ കുട്ടികൾെ പഠിക്കാൻ പോകാനൊ മടി ഉണ്ടാവില്ലേ
ഇപ്പപ്പോ പിന്ന കാരണംണ്ട് ഇപ്പോഴത്തെ ടീച്ചേഴ്സും പിള്ളേരോടും നല്ല കൂട്ടാണ് നമ്മളുടെൊക്കെ കുഞ്ഞിൽത്തെ ടീച്ചസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് വടി ആ ഒരു വലിയ വട്ടപ്പോട്ടുള്ള ടീച്ചറ് പിന്നെ ഭീഷണ ഡി ഡാന്നല്ലാതെ വിളിക്കത്തില്ല അത് ഓർക്കുമ്പോ തന്നെ നമുക്ക് സ്കൂളിൽ പോകാൻ തോന്നത്തില്ല പിന്നെ പിച്ചും തല്ലും അതൊന്നും വന്നൊന്നും ആർക്കും പ്രശ്നല്ലായിരുന്നു ഇപ്പൊ പക്ഷെ പിള്ളോര ഒന്ന് തൊട്ട് കഴിഞ്ഞാ വീട്ടിൽന്ന് മാതാപിതാക്കക്ക് ചെല്ലു അങ്ങോട്ട്
ആഹ് മ്മള് അങ്ങട് ചെന്ന് ചോദിക്കുകയും ചെയ്യും
അപ്പൊ ടീച്ചർ ഒരു ദിവസം വന്നിലെങ്കി എല്ലർക്കും സങ്കട എന്താ വരാത്തെ എന്നിട്ട് അങ്ങോട്ട് വി ളിക്ക്ന്ന് ടീച്ചറോട് സംസാരിക്കുന്നു പണ്ടൊക്കെ ഒന്ന് ലീവ് പറയാൻ വേണ്ടി തന്നെ വിളിച്ച കഴിഞ്ഞാൽ കൈ വെറക്കും സന്തോഷം എന്നോ പടക്കം പൊട്ടിച്ച ആഘോഷിക്കും
ഉം അതെ
എന്റെ മോൻ വന്നിട്ട് പറഞ്ഞഞ് അമ്മ അന്റെ ടീച്ചർ വന്നില്ലമ്മ ഇനി വരുമോ മന്നൊക്കെ പറഞ് ചോദിച്ചു
ഓ അതൊക്കെ നമ്മക്ക്മ്മക്ക്മ്മളെ കാര്യം ഓർമ്മ വരും
നമ്മളുടെ നമുക്ക് കാണിയേ വേണ്ടാല ഞങ്ങളുടെ മലയാളം ടീച്ചറിന ഇപ്പോഴും കണ്ടാ ഞൻ മൈൻറെത്തി എനിക്ക് വേടിയണ അവരെ
എങ്ങനെ പെടിക്കാതിരിക്കും അങ്ങനെ എല്ലായിനോ
ചുരലും കൊണ്ട് വരും ഇങ്ങനെ
ആന്നേ
നമ്മള് നമ്മുടെ നാട്ടൻ കാലംന്നും അല്ല ഇപ്പ പിള്ളർക്ക് കൊറെേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ
അതൊക്കെ വന്നോണ്ട് ഓരത് യൂസ് ചെയ്യണണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
ഉ നമ്മളൊക്കെ പണ്ട ഓരോ സ്ക്രീൻ മറച്ച ഒരു ക്ലാസ് റൂമില് ബെഞ്ച്ക്കെ ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ഒരു ബെഞ്ചിന്റെ പുറത്ത് ഒത്ത് കയറി
മറുണ്ടെങ്കി അപ്പുറത്തെ ക്ലാസ് അപ്പറത്തെ ക്ലാസ് ഒരു ഹാള് അങ്ങനെ
ട്ടിയാനും തേരട്ടയും പഴുതാരയും ഒക്കെ ഉണ്ടായിരുന്ന സ്കൂളിലൊക്കെയാണ് നമ്മള് പഠിച്ചത്
പത്ത അതൊന്നും പറ്റില്ലല്ലോ
ഇപ്പ അതൊന്നുല്ല്യ. അതാ കഞ്ഞി കഞ്ഞിഅണെങ്കിലും റേഷനരിടെ കഞ്ഞി. അതും പയറും കൂട്ടിയൊക്കെ നമ്മള് കഴിക്കും.
ഇനിയിപ്പ നാളെ വീണ്ടും സ്കൂൾ തുടങ്ങാനായല്ലല്ലേ ഞായറാഴ്ചയാണല്ലോന്ന് നാളെതിങ്കളല്ലേ?
ആഹ് നാളെ തോടങ്ങും. പിന്നെ കുഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോണ്.
അങ്ങനെ പോക
ഇപ്പ ഏകദേശം നമ്മള് ലെവലായി. ആദ്യ - എന്നാടാ?
ട്യൂഷൻ എന്നും എടുക്കോ അതോ എങ്ങനെ?
ഇല്ല ഞായറാഴ്ച ഇല്ല ഞായറാഴ്ച ഇല്ല ബാക്കിയല്ലാ ദിവസൊ ഉണ്ട്.
ആഹ് അപ്പൊ നീങ്ങടെ കുട്ടി എപ്പഴാ കളിക്കാനൊക്കെ പോകല് പിന്നെ?
ഇവൻ വന്ന് കഴിഞ്ഞാ- ആഹ് അപ്പം ഫുഡ് കഴിച്ചിട്ട് എന്റെ കൂടെ ഇങ്ങോട്ട് പോരും.
ആഹ്.
ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞ് പിന്നെ ട്യൂഷനക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ താഴെറങ്ങുമ്പൾ അവനും അപ്പുറത്ത്- ചേട്ടൻ്റെ വീടുണ്ട് അടുത്തു തന്നെ ഇതെ സെയിം ഏജാ അവിടെ അവര് രണ്ടെരും ഒരു ക്ലാസ്സില അപ്പൊ ഇവിടുത്തെ പഠത്തൊക്കെ കഴിയുമ്പോ ചെല്ലും കാര്യം ഇപ്പം ഇവർക്ക് രാവിലെ ഏഴ് അമ്പത്തി- ത്തഞ്ചിന് വണ്ടി വരും അപ്പ പോണം അപ്പ രാവിലെ നേരത്തെ എണക്കും ഉം രാത്രി നേരത്തെ ഒറക്കോം വരും കാരണം പഠിത്തം വരുമ്പോ തന്നെ കഴിഞ്ഞില്ലെങ്കിൽ ഇവൻ രാത്രി ഉറങ്ങിക്കളായും
ആഹ് രാത്രി പിന്നെ വിളിച്ച് എണീപ്പിച്ച് പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാ
അപ്പ ഞാൻ പിന്നെ ഇവിടെ കളിച്ച്ഴിയുമ്പോ പഠിച്ച് കഴിയുമ്പഴത്തേക്ക് അവിടെ ചെന്ന് കളിച്ചിട്ട് മതിയാവുമ്പോ വരും ത്ത് ഭക്ഷണം കൊടുത്ത് നേരെ കെടത്തി ഒറക്കും ആഹ് ഒരു ടൈം ടേബിളിലാണ് ഇപ്പൊ പോണത് കര്യം ഇളയാളും കൂടെ ഉള്ള കാരണേ
മടി തോടങ്ങിയ പിന്നെ അയി്മ നിക്കൂല ട്ടൂല
പിന്നെ ഇവൻ ഇച്ചിരി നമ്മൾ ഇത്തിരി മടി മടിയല്ലേ ഇങ്ങനെ പേടിയുള്ള കൂട്ടതില എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ പുറകന്ന് ഇങ്ങനെ ഉന് തൂന്തികൊണ്ടിരിക്കണം പോണം ചെയ്യണം ചെയ്യണം ഉം ഞാളെ ഇച്ചിരിപ്പേടിയുള്ള കൂട്ടത്തിലാ അത് കാരണം
ചില കുട്ടികൾക്കെ അങ്ങനെ ഉണ്ടാവുല്ലോ ഇപ്പന്റെവശ് റെഡി ആകും ഫസ്റ്റ്തെ ആ ടൈമിൽ ഉണ്ടാ